ഹലോ അതാ പറയും കേക്കണില്ലേ ആഹ കേക്കണ്ടില്ല ഇപ്പൊ ചെറുതായിട്ട് കേൾക്കണ്ട് നിങ്ങളിപ്പോ എവിടെ തിരക്കില എവിടെ ആഹ് പറയും പറയും ഇപ്പൊ കേൾക്കുണ്ട്
കേൾക്കുന്നുണ്ട്
ആ നിങ്ങള് വല തിരക്കിലാണോ ന്നെ ഇങ്ങൾ ഈ സ്ഥലൊക്കെ വിൽക്ക്ണ ആളല്ലേ സ്ഥലൊക്കെ വിൽക്കുന്നആളല്ലേ.
വായി തല മങ്ക് ആ.
സ്ഥലം വാണന്ന്ണ്ട് അല്ലാ ങ്ങൾക് വിളിച്ചുല്ലല്ലോ ഏ.
മനസിലായി കാര്യംപറയ് എന്താ അൻക് വേണ്ടത് എന്തിനാ അങ്ങനെ ആവശ്യ എന്താണ് പറയ്.
ആ ഞ്ഞാനെ എന്താ അങ്ങ് അങ്ങാടി ഭാഗത്തേ. നമ്മളി അങ്ങാല്ി ഭാഗത്ത് നേരത്ത് വല്ല സ്ഥലണ്ടോ
അല്ല അങ്ങാടി ഭാഗത്ത് പറഞ്ഞാൽ നിങ്ങൾക് പെര വെക്കാനാണോ അതോ വേറെ എന്തങ്കിലും ആവി
ആ പെരകയറ്റാനല്ലേ പെരകയറ്റാൻ ഉദ്ദേശ യുണ്ട് പക്ഷെ അവിടെ കച്ചവടത്തി ദിനൊരു സാദ്യത അവിടെ കാണലുണ്ടെങ്കി അവിടെ കസിന് കച്ചോടം നടത്താനാ ഉദ്ദേശം.
കച്ചോടം നടത്താന് നിങ്ങൾ എവിടുന്ന വിളിച്ചുന്നത് ഞമ്മളട്ത്ത് കുറെ സ്ഥലങ്ങളുണ്ട് നിങ്ങാ എവിടന്നാ വിളിച്ച ഏത് ന്നാ വിളിക്കുന്നെ?
ഞാനിപ്പോ കൊറച്ച് വീട്ടാണ് ഏ.
ആ ജില്ല
ഏ അപ്പൊ ഞാൻ കൊറച്ച് വിട്ടാണ് അപ്പൊ. എന്താ കണ്ടി ഇപ്പൊ അവിടെ നിങ്ങൾ പറയുന്ന സ്ഥലം വന്ന് കാണാനുള്ള. ഒരു ആവതിലല്ല ഞാന് അപ്പൊ നിങ്ങളിപ്പോ എവിടക്കുംങ്ങള ഒരു സ്ഥലം ഇല്ലത് നിങ്ങള അടുത്തായിട്ട്
ഞമ്മള അടുത്തായിട്ട് ഒരു സ്ഥലം ആ ഞമ്മള അടുത്തായിട്ട് ഒരു അങ്ങാടി അടുത്ത സ്ഥലം ഉണ്ട് ഞാനയെ അത്. നിങ്ങൾക്ക് പറ്റോന്ന് അറീലഅങ്ങടി തന്നെയാണ് അത്യാവശ്യം വലിയ അങ്ങാടി തന്നെയാണ് എന്ന വല്യ അങ്ങാടില്ലങ്കിലും അത്യാവശ്യ കുഴപ്പല്യാത്ത വലിയ അങ്ങാടി തന്നെയാണ്.
ആഹ് ഞാന് അങ്ങനെയണെങ്കി നമുക്ക് കച്ചോ കച്ചവട നടത്താന ഉദ്ദേശംന്നാ കച്ചടം നടത്താൻ അവിടുത്തെ എന്താ മറ്റ വേറെ ഏതൊ കട കച്ചടം ഇല്ലേ കച്ചവട സ്ഥാപനങ്ങളൾ ഉള്ളത് വച്ച് എല്ലാം അനുസരിച്ച് ചെയ്യണം എന്നാ ഏഹ് കച്ചവട സാധ്യത കൊടു കൂടുതലണേ അവിടെ കച്ചോടം ചെയ്യേണ്ടിവരും.
ഉം മ്മ്.
ഇപ്പൊ ഇനി അവിടെ അയിന് ഉള്ള സാധ്യത ഇല്ലെങ്കി ആ വീട് സ്ഥലം വിൽക്കാന്ന് കരുതിരിക്കുന്നു.
ആ ഇവടെ അത്ര വലിയ കടകളൊന്നും ഇല്യ നമ്മക്ക് പറ്റിയതനേണ് കച്ചോടം നടത്താൻ പറ്റും ഇങ്ങക്ക് വാണങ്കിൽ. പച്ചക്കറി പീട്യ അല്ലെങ്കി അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറ്റും.
ഞ ആ ഞാൻ മിക്കവാറും പച്ചക്കറി പിട്യ നല്ലേ തായ്ക്കാരം. കാറ് ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു ഒരു വലിയ എല്ലാ സാധന പലചരക്ക എല്ലാ സാധനവും കിട്ടുന്ന ഒരു. വീട്ട്ക്ക് വാണ്ടല്ലാ. സമയം കിട്ടൂലേ ഒരു എന്താ വല്ലിയ ഒരു എന്താ കച്ചവട സ്ഥാപനം നിർമ്മിക്കാന് അവര
ആഹ് ഇവിടെ ഇന്തിന അടുത്ത് അങ്ങനൊന്നും ഇല്ലാത്തല്ല വല്ലിയ അങ്ങാടി അല്ലാത്തോണ്ടേ. അവിടെ അങ്ങത്തെ കകളൊന്നുമ ഇ അപ്പണെങ്കിൽ ഇങ്ങനത്തെ വത്യസ്തമായിട്ടണെങ്കിൽ വത്യസ് ഇ ഇങ്ങനെ ക എന്താ കൊണ്ടേ നല്ല നല്ല ആശയങ്ങൾ കൊടു അത്യാ അത്യാവശ്യം ഇത് കിട്ടും ലാഭം കിും നാട്ടുണ്ട് കാരണം വെച്ചേ ഇവിടെ കൊറ പെരാളുണ്ട് കുറെേ പെരാളുണ്ട് കണ്ടാണ് തീരല്ല
അപ്പോൊ അവിടെ എന്താ ഇങ്ങനെ എത്ര സ്ഥല ഇപ്പോ അ മാത്രള്ള സ്ഥലംുണ്ടോ കാരണം റോഡ് ചീടകുമ്പോ സ്ഥല കുുറവ ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ വള്ളത്തിന് വെള്ളത്തിന് അ അതെ എന്താ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ അതൊക്കെ നമുക്ക് അവിടുന്ന് ലഭിക്കുവോ
അതു ഉണ്ടേ നമുക്ക്ിവിടെ ഏതായാലും മവായം വിസ്തീരണം വരുന്നുണ്ട് മൂവായിരം വിസ്തീർണു പിന്നെ എ എടുത്തൽ പോയ ക്ക ഉണ്ട് അ പോയിന്ന് വള്ളൊെണെ പോയിന്ന് എക്കൻല്ലേ
ആഹ മായക്കാലത്ത് അതല്ലേ പോയ പോയണ്ട്ന്ന് പറയുമ്പോളേ മയക്കാലത്ത് ആ ബുദ്ധിമു് വരും അപ്പോൊ എന്റെ ഒരു
ഇല്ലല്ല ഇല്ല പോയ കുറച്ച് അടിപൊടിയാണ് അടിപൊടിയാണ് പോകണത് അ പോയിക്ക അങ്ങനെ വെള്ളം വേറെരില്ല ആ ഉറപ്പാണ് ഇത്ര കക കാര്യം വന്നിട്ടില്ല പിന്നെ നമുക്ക് കേയറി കുത്തയാണെങ്കിൽ അടെ വള്ളം കാണും അ
ആ ആ പിന്നെ വൈക്കുള്ള സൗകര്യൊക്കെല്ലേ നല്ല ഉള്ളക്കല്ലല്ലോ ഒരു വഴൊക്കെ അയൾക്ക് നല്ല സൗകര്യം
ഇത് റോ വജന്ന് കൊറച്ച് ഒരു കുറച്ചപ്പുത്തെ ഒരു മൂന്നടി നാല അടി അപ്പുറത്ത തന്നെയാണ്
അപ്രധാന അല്ലേ ആഹ് അതാണ് അതാണ് ഏറ്റവും സൗകര്യം കാരണം നമ്മള് ഉള്ളിൽ പോയി നടത്തിയിട്ട കാര്യമല്ലോ കറം
അത നല്ലൊരു വ വിശാലായിട്ട് വയ്യ ഉണ്ടായി വിശാലായിട്ടുള്ള ഒരു വയ്യുണ്ട് അ
ആഹ വഴുണ്ടല്ലേ ആഹ ആഹ് കാരണം പിന്നെ അതിന്റെ വിലയൊക്കെ എങ്ങനൊയിരുന്നു
വില ഞമ്മള് നൂറ് വിസ്തീർണത്തിന് അയ്യായിരം രുപ്യാണ് ഉദ്ദേശിക്ക ആഹ ഇത് വേണെങ്കേ ഞമ്മുക്ക് ഞാനിപ്പോ നാട്ടിലില്ല ഞാൻ നാട്ടക്ക് അടുത്ത ഒരു വ്യാഴ്ച കയറ്റ്് വരും
അ ഞാനിപ്പോ ഇല്ല ഞാനിപ്പോ വിദേശത്താണ് ഞാനിപ്പോ അങ്ങോട്ട് എന്താത് ഇവിടെ ജോലി ചെയ്യും വലിയ കമ്പനിൽ ജോലി ചെയ്തൊണ്ടിരിക്കുകയാണ് അപ്പ അത് എന്താ നിർത്തിക്ക അവിടെ ഒരു കച്ചവടം പുറത്തിണ്ട് അവിടെ കൂട്ടങ്ങന്ന് കരുതിയിട്ടാണ്
ആഹ അല്ലാങ്ങള് നമക്ക് അന്ന് വന്ന് കണ്ട സംസാരിച്ചിട്ട് നമക്ക് വേണെങ്ക വില എന്തങ്കിലും ചെറിയ കുറവൊക്കെേണെങ്കിൽരുത്ത ഞാന അടുത്ത വ്യാഴ്ച്ച നാട്ടേക്ക് വരും അപ്പൊ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കില് നന്നായിരിക്കും
ആഹ ആഹ് ചോല്ല വരണ്ടേ അന് നടക്കളൂ ഞാന് എന്താ അങ്ങട്ട് വരാന്ന് നോക്കാം എന്നാല നട ൂ കാരണം നമ്മളിപ്പോ ഞാനും വിദേശത്താണ് ഇജും വിദേശ ഏ അപ്പൊ പിന്നെ നമുക്ക് ഉണ്ടാക്കും എന്താ എന്താ നമുക്കങ്ങെ സംാഷണം നടത്താുള്ള ബുദ്ധിമുട്ടാറണ്ട് അപ്പമ്മ എന്താലും സ്ഥലത്ത് വന്ന് കാണോ സ്ഥലം വന്ന് കണ്ടിട്ട് എന്നിട്ട് നമ്മുക്ക്ത് ഉറപ്പിക്കാൻ പറ്റുവുള്ളൂ ഏ കാരണം നമ്മള ഒരു ഊാഭോോഗത്തിൽ വന്നങ്ങാണ്ട് ഇ നിർപ്പിച്ചച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് അവിടെ ബുദ്ധിമുട്ട് കഴിഞ്ഞാല് അത് നമ്മുക്ക ഒരു ബുദ്ധിുട്ടാവും
ഇല്ല നമുക്ക് എന്താച്ചാ ഇങ്ങക്ക് നുക്ക് ഇവിടെന്നെ വേണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ മുട്ടരാം അതുോല ചിത്രം ട്രെയിൻറ ഒക്കെ നമ്മുടെ ചിത്രം നമ്മുടെ കൂട്ടുകാരണ്ട് നാട്ടില് അപ്പൊ ഓളോട് പറഞ്ഞ ഞാന് ഞാനിപ്പോ വിദേശത്ത് അധികം ഉണ്ടാവല്ല അപ്പ ഞാനിങ്ങനെ നാട്ടില് - അധിക പോകില്ല എന്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്ത് കൈകാര്യം ചെയ്യാനൊക്കെ നാട്ടിലരു കൂട്ടുകാരന ആക്കിയെക്കുന്നു അപ്പൊ കൂട്ടാരനാണ് ഈ സ്ഥലത്തിന്റെ കച്ചവടം നോക്കിയല് അപ്പൊ ഞാൻ ഓ പറഞ്ഞിട്ട് നിങ്ങള- ഈ നമ്പർ രീതിയിലൊക്കെ ഞാനൊരു ചിത്രം അച്ചരാം
ആ അത നല്ല കാരണംപ്പേ നമ്മളൊന്നും കാണാതെ ഇപ്പ കുറ ചതി പറ്റിയിക്ക ഞാൻ കുറച്ച് ദിവസം കുറച്ച് മുന്നെ ഞാൻ - വീട് നോക്കി അങ്ങന വീട് നോക്കിട്ട് ഓല് എല്ലാ സൗകര്യം ഇണ്ട് വെള്ളത്തിന് സൗകര്യം ഇണ്ട് കെണറിൻഡ് അ ഇണ്ട് ഇത്ണ്ട് ക്ക്‌ ഉഷാറാന്ന് ചെന്നപ്പോ ആടെ വള്ളത്തിന് സൗകര്യ ഇല്ല കെണറില്ല ഏ മോട്ടർ വർക്കാവണി അങ്ങനെ പല എന്താ പലവിധ എന്താ ബുദ്ധിമുട്ടുകൾ അവിടെ ക്ക്‌ അനുഭവിക്ക അനുഭവിക്കപ്പെടേണ്ടി വന്നു അതോണ്ട് പിന്നെ ഞാന് എന്താ നമ്മ അങ്ങേണ് ഒറപ്പിക്കാൻ പറ്റൂല്ലാന്ന് പറയാന്
ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇണ്ടാവില്ല അതൊക്കെ മ്മള് ഇങ്ങക്ക് നിങ്ങള്ക്ക്‌- ഞാൻ ഈന്റ ചിത്രങ്ങൾ നിങ്ങള്ക്കയച്ചു തെരണില്ല പിന്നെ നമുക്ക് വെള്ളിയാഴ്ച്ച വന്നിട്ട് നമുക്ക് നല്ലോ വിശദായിട്ട് ചെ എന്നിട്ട് മാത്ര എട്ത്താ മതി നിങ്ങ പരിശോധിച്ച്
ആ പിന്നെ അതേപോല തന്നെ ഇങ്ങട അവിട വീട് അതിന്റെ അടുത്തായിട്ട് വീട് വല്ലോം കൊടു കൊടുക്കണ്ടോ ഇതടുത്ത അടുത്ത സ്ഥലത്തന്നായിട്ട് അല്ല ക്ക ഇതിനടുത്തു അടുത്തത്
ആ ഈ ഇന്തന്റ അടുത്ത് നമ്മക് വീട് എന്ന്ച്ചാല് നിങ്ങള് വല്യ വീടാ ഉദേശിക്കണ നമ്മക്കൊരു കൊയപ്പല്ലാത്ത ഒരു വീട് ഇണ്ട് അത് എത്രെച്ചാല ഇപ്പോ ഒരു മൂ ആയിരം- അല്ല ആയിരത്തി ഇരുന്നൂറ് വിസ്തീരണ വേരണയാണ് അത്യാശ്യം വല്പ്പക്കണ്ട്
അത അത് നമ്മൾ സാധാരണ ഒരു എല്ലാ സൗകര്യ ഉള്ള വീടല്ലേ
ആണ് ഇത് ഞമ്മള അയിന്റ അട്ത്ത് തന്നെയാണ് അയിന്റ ഒരു മൂന്ന് ഒരു മൂ നന്നൂറടി ഉള്ളിലാണ് നമുക്ക് വല്യ സൗകര്യ കൊറവൊന്നൊണ്ടാവില്ല
ആ അതന്നെ മുറ്റങ്ങളോ മുറ്റ കാര്യങ്ങളോ അതുപോലന്നെ ഞാ ല്ല പറഞ്ഞ അതുപോലെ എന്താ വെള്ള സൗകര്യവും മറ്റു എല്ലാ സൗകര്യങ്ങളും കള കിട്ടൂല്ലേ
ആ് അതൊക്കണ്ട് മ്മള് മൂവായിരത്തഞ്ഞൂറ് വിസ്തീർണത്തിലാണ് ഈ ആയിരത്തഞ്ഞൂറ് വീട് നമുക്ക് എത്രങ്ങാലം വലിയ മത്യ കരപ്പ് ഇണ്ടാ മ്മള് ആലോചോക്ക്‌ പിന്നെ അയിത്തന്ന നമുക്ക് കിണര് വരുണേണ്ട് അങ്ങനെല്ലാ സൗകര്യങ്ങളൊക്ക നമുക്കയില്
ആ അത് വേണം കാരണം ഇപ്പൊ ഇപ്പ ആടെ കോഴൽ കിണറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം നമ്മള് ഈ വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടാ അതാണ്
ഇല്ല ഞമ്മക്ക് അയിന്റെ ആവശ്യം വരണില്ലില്ലോ ഞാൻ പറഞ്ഞില്ല നമ്മള് ഈ ഇതിന്റെടുത്തന്ന ആയോണ്ട് പോയ ഇണ്ടല്ലോ അപ്പൊ ഈ പോയി ആ പോയിന്റ നമുക്ക് കേറി കുറച്ച് കുത്തിയാതി ഒരു നാഞ്ഞു ഒരു പത്തടി ഇരുപാതടി കേറു
ആ അയിന്റെ അയിന്റെ എന്താ ചിത്രോ അങ്ങനെ എന്തേലും എന്നാ അതൊന്ന് എന്താ എന്നിലേക്ക് എക്ക് അയ്ച്ച തരുണ്ടോ കാരണം നമ്മള് ഒന്ന് കണ്ടിട്ട് മറ്റുള്ള ഈച്ച് മാത്രം ഇഷ്ടപ്പെട്ട പോരല്ലോ എല്ലാ കാര്യങ്ങളും കുടുംബത്തോടും എന്താ മറ്റുള്ള ആളുകളൊടക്കെ എനക്ക് അറിയിച്ചിട്ടേ പറ്റുള്ളൂ അപ്പൊ അവർക്കൊക്ക പറ്റിയാൽ മാത്രെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അയിന്റെ എല്ലാത്തിന്റേം എന്താ എല്ലാ വിവരങ്ങളും എനിക്ക് അറിച്ച്
അയിന് ചിത്ര ഞാൻ ചിത്രം നിലവിലുണ്ട് ഞാനത് നിങ്ങ ഇപ്പ തന്നെ അയച്ച് തരാം നിങ്ങ എന്ത് ചെയ്യച്ചല്ലേ ഒരു രണ്ട് ദിസത്തിനുള്ളില് നിങ്ങള് ഒറപ്പു തരണം കാരണന്താ വെച്ചാല് നമ്മള് നമ്മ പേരിലാക്കിട്ടില്ല ജസ്റ്റ്‌ പറഞ്ഞ് വെച്ചിട്ടോള്ളു അത കൂട്ടുകാരൻ തന്നെയാണ് കൈകാര്യം ചെയ്യണത് അപ്പോ ഓൻച്ച് പറഞ്ഞട്ടുള്ളൂ ഞാൻ ഓർപ്പിച്ച് പോന്നിട്ടില്ല അപ്പ ഇങ്ങളൊരു ഒറപ്പ് രണ്ടത്തിനുള്ളി ഒറ ഇപ്പ തെരാണങ്കില് ഞമ്മക്ക് ഇതൊന്ന് ഇണ്ടാക്കിക്കൊ ഒറപ്പിച്ചട്ട് ഞാൻ അവനോട് പറയാ അപ്പ അയിന്റ കാര്യങ്ങളൊക്കെ അയിന്റ പേപ്പറും കാര്യങ്ങളൊക്ക ഞ്ഞമ്മക്ക് അയച്ചു തരും അയിന്റെ രേഖകളൊക്കെ ഞ്ഞമ്മക്ക് അയച്ചന്നിട്ട് നമ്മുക്ക്
ആ പേപ്പർ അതൊക്കെ നമുക്ക് ആദ്യം പോയൊന്ന് കാണണ്ടെ കാരണം എന്താ അഥവാ നിക്ക് വല്ല എന്താ ബുദ്ധിമുട്ടായി തോന്നുവാണെങ്കിൽ അതമ്മക്ക് ഒഴിവാക്കണ്ടി വരും ഞാതാ പറഞ്ഞേ വിദേശത്താണ് നാട്ടക്ക് വന്നട്ട് അയിന് വേണ്ട കാര്യങ്ങള് ചെയ്ത് എല്ലാം വന്ന് വിശദമായിട്ട് പരിശോധിച്ചതിനു ശേഷം മാത്രമേ വീടും സ്ഥലവും എനക്ക് അത് എനക്ക് വാങ്ങാൻ പറ്റുള്ളൂ ഏ അപ്പൊ ഇങ്ങ ഫോട്ട ച്ചന്നാലും അങ്ങെ ഒരു ചിത്രയച്ചെന്നാലും പ്രശ്നൊന്നുല്ല അതാലും കുഴപ്പമില്ല
അല്ല നിങ്ങക്ക് വേഗം വേണെന്നുണ്ടെങ്കി ഞാൻ പറഞ്ഞത് രണ്ടു ദിവസിന്ന് പറയുയാണെങ്കില്
അല്ല അത്തരം അത്ര തരൊന്നുംല്ല നിങ്ങാ എന്താ കച്ചവടത്തിനുള്ള സ്ഥലം മാത്രം ഒന്ന് റെഡിയാക്കിയ മതി വീട് എ എ എന്താ പിന്നെ എന്ത് ചെയീതാലും മേണ്ടില്ല കുഴപ്പൊന്നുമില്ല
ഇനി ഇതിൽ കൂടുതല് ചിലവൊന്നും വരില്ല അതിൽ കൂടുതൽ ചിലവൊന്നും വരില്ല ഇപ്പം അതിക്കിപ്പം ആ ണെ നമ്മുക്ക് വെള്ളിയാഴ്ച വന്നാ അപ്പോ തന്നെ നക്ക് വേണെങ്കിൽ സ്ഥലങ്ങള് മേടിക്കുവാൻ ക്ക് പറ്റയാണെന്നുണ്ടെങ്കില് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വില അന്ന് ഞാൻ പറഞ്ഞില്ലേ ആയി അഞ്ഞൂറ് അ അഞ്ഞൂറ് വിസ്തീർണത്തിന് നമുക്ക് ആയിരത്തി അല്ല അയ്യായിരം റുപ്യ വരുന്നത് മൊത്തം നാലായിരം വിസ്തീർണ അല്ല മൊത്തം നാലായിരം വിസ്തീകരണം വരരുന്നുണ്ട് അപ്പൊ ഞമ്മക്കെത്ര വരിക ഇങ്ങള് ആലോചിച്ചു നോക്കിയേ നമുക്കൊരു ഇരുപത്തഞ്ച്
അത്രേള്ളൂ അതായത് നമ്മള് ഇങ്ങളത് മാസ എന്ന മാസത്തിലുള്ള വാടകല്ലല്ലോ അതോ വീട് എനിക്ക് ഞാൻ വീട് വാങ്ങാനാ ഉദ്ദേശിക്കുന്നേ
ഇല്ല ങ്ങക്ക് ആ സഥലം മൊത്തം ആ സഥലം മൊത്തങ്ങളുടെ പേരിലൊ കെയ്തി തരും അതെ നമ്മുക്കി ഇമ്മടെ ഈ ഭാഗത്ത് സ്ഥലത്തിന് വില കുറവാണ് സ്ഥലത്തിന് വല്ല്യയ വേലല്ല ആ അ കുറവാണ് അപ്പൊ നമുക്ക് അതുകൊണ്ടങ്ങനെ ചെയ്യാൻ പറ്റും ഇനി അല്ല അങ്ങക്ക് അതിലേറെ സ്ഥലം വേണെന്നുണ്ടെങ്കിൽ പറഞ്ഞ
ഇല്ല ഇല്ല അയ്ലാറേ സ്ഥലം മാണ്ട ത്തത്തെ വിളിച്ചൊുകാരല്ല ഇനി നമുക്ക് ഞാനിപ്പോല്ല കൃഷി നടത്താനൊക്കെ ഉദേശിക്ക നമ്മള ചെവളോ മാത്രം കൊണ്ട് നമ്മളി ഇത് മുന്നോട്ട് പോവില്ല അപ്പൊ അയക്കൊരു കൃഷിയും അപ്പൊ അയിന് സ്ഥലം വേണം അ ട്ടൊ അവ നമ്മള് ഇവിടെ അടത്തൊന്നുവല്ല നമ്മളി എന്താ മാലിയിലും മറ്റു ഉയർന്ന പ്രദേശ നമ്മൾ ഇത് ഉദ്ദേശിക്കണേ അപ്പൊ അതിനനുസരിച്ച എന്താ സൗകര്യങ്ങളൊക്കെ അവിടെ ലഭിക്കുള്ളൂ അ പിന്നെ അത് വരുത്തിക്കണേ
ആ പിന്നെ ഞക്ക് വേറെ ഏതെങ്കിലും സ്ഥലങ്ങള് ആ വേറെ സ്ഥലങ്ങളേന്തെലും ആവശ്യമുണ്ടോ
ഇല്ലല്ല വേറെ ഒന്നുല്ല ആന്ന ആയിക്കോട്ടെ ശരി ശരി ഓക്കെ
ആ വരാ വത്തിച്ചൊന്നില്ലല്ലോ ആ എന്നാ ശരി ഉം